ഹലോ ആഹ് ആഹ് കേക്കണ്ട്.
എന്താ വർത്താനം?
നല്ല വർത്താനം.
ചോറ് കഴിച്ചോ?
ആഹ് ചോറ് കഴിച്ച്.
ഇന്നെന്താ പ്ലാന്.
പിന്നെ നമ്മക്ക് എവിടക്കേം പോണ്ടേ.
ആഹ് കെ എസ് ആർ ടി സി യൊക്കെ ഫ്രീ ആയില്ലേ.
ആഹ്.
ഒരു സ്ഥലം പറയിന്നാ പോവാന്.
ഏതാപ്പ നല്ല അടിപൊളി സ്ഥലള്ളത്.
കക്കാടം പൊയ ഗവിയോ അങ്ങനെ എവിടക്കേലും പോവാ
ആഹ് ആഹ് എത്ര ആൾക്ക് പോണെ നമ്മള് ആരൊക്കെ പോവാ?
ഞമ്മക്ക് ഞമ്മളെ കസിൻസിനൊക്കെ ഒന്ന് വിളിച്ചോക്കാം.
ഉം എത്ര ഒരു പത്താൾക്കാരെയും കൊണ്ട് പോവാല്ലേ?
ആഹ് ആഹ് ആഹ്
ഉം
എന്നാ പോവാ അടുത്ത ശനിയാക്കിയാലോ?
ആഹ് ആഹ്
ആഹ് അപ്പൊ ഫുഡൊക്കെ
ഫുഡ് ഏഹ് ഞമ്മക്ക് പൊറത്ത്ന് കഴിക്കാ
അപ്പൊ വണ്ടി നിർത്തുവോ ഫുഡ് കഴിക്കാനൊക്കെ?
അയിന് നമ്മള് കെസാർടീസി ഒരു സ്ഥലത്ത് നിർത്തല്ലേ ചെയ്യാ
ആഹ് അങ്ങനെ ഇണ്ടാവുള്ളൂലേ
ന്നിട്ട് പിന്നെ ആ കെസാർടിസി പോവും പിന്നെ നമ്മള് ഞമ്മളതൊക്കെ കഴിഞ്ഞിട്ട് വേ ആ വേറെ ടൈമിന്
അടുത്തേന് കേറാരിക്കൂലേ
ക്ക് ഇങ്ങട്ട് പോര്ന്ന ടൈമിന് എപ്പളാണോ അത് ഇള്ളത് അയില്ങ്ങട്ട് പോരാ
ആഹ്
അപ്പൊ നമ്മള് എത്ര പൈസ എടുക്കെണ്ടി വരും?
അത് ഒര് അഞ്ഞൂറുപ്യ ഒരാള് വെച്ചെട്ക്കാ
ആഹ് ആഹ് അഞ്ഞൂറ്പ്യാ കുട്ട്യാളൊക്കെ ഇണ്ടാവോ?
ഓലിക്കൊന്നും അത്ര പൈസ വേണ്ടിവെര്ല്ലാല്ലേ
ഉം അതല്ലാ കുട്ട്യാളൊക്കെ കൊണ്ട് പോവാൻ കയ്യോ
ഇല്ലെല്ലോ
അപ്പോം
കുട്ട്യോള് ഇല്ലോലൊന്നും വിളിക്കെണ്ട
ആഹ് ആഹ് കുട്ടികളില്ലാതെ അല്ലേ ഉള്ളൂ ഇല്ലാത്തത് ആകെ നാലാള ഉള്ളത്
ഉം എന്നാ ഓലെ കൂട്ടേണ്ടി വരും
ഉം
കീശേരി ഉള്ള നമ്മടെ കസിൻ ഉണ്ടാവോ
വല്യ കസിനാണോ
ആഹ് ആഹ്
അത് ഉണ്ടെന്ന് പറഞ്ഞേക്കണ്
ആഹ് പിന്നെ നമുക്ക് പോവാല്ലേ
പിന്നേ ആഹ് മന്തമ്പടി ഉള്ളെ
ആഹ്
അതും ഉണ്ടെന്ന് പറഞ്ഞതാണ് അതിന് ഞാൻ വോയിസ് അയച്ചപ്പോ അത് പറഞ്ഞത് ചൊ വ്വാഴ്ച
ആഹ്
പയ്യെ ആവൂള്ളൂ ഇപ്പൊ എന്തോ തെരക്കിലാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പോവാന്ന്
ആഹ് ആഹ്
അത് കഴിഞ്ഞിട്ട് എന്ന്‌ പറഞ്ഞാ അടുത്ത ശനിയൊക്ക ഓക്ക അയ്ക്കാരം
ആഹ് ആഹ്
പിന്നെ ഈ ഒഴ്ഗൂരുള്ള ഒന്നുണ്ടല്ലോ
ആഹ്
അത് പറഞ്ഞത് ഇപ്പൊ കുഞ്ഞാക്ക് പനിയാ അള്ളാഹുമ്മ സൊല്ലീയേ അറിയാതെ പേര് പറഞ്ഞു പോയോ ഇപ്പം ഇവിടുത്തെ ആൾക്ക് പനിയാണല്ലോ
ആഹ് ഓക്കെ പനിയാണ്
പനിയാണല്ലോ അപ്പം അടുത്ത് ഈ ഞായറൊക്കെ ആണെങ്കില് കയ്യൂല ഏഹ്
ആഹ് ആഹ്
ഈ ഞായറൊക്കെ ആണെങ്കില് കയ്യൂല ഏഹ് അടുത്ത് ഇത് ശനിയൊക്കെ ആണെങ്കില് കയ്യും കാരണം പനി ഏ പനി നോക്കാനും വാണ്ടിയിരുന്നല്ലോ ഈ കുരുന്ന് ട്ട് വന്നത്
ആഹ് ഓലിക്ക്‌ എങ്ങനെയുണ്ട്
ഞാൻ ഇപ്പം അയിലേ പോന്നപ്പോ കൊയപ്പവൊന്നും ഇല്ല എന്നാലും മാറിയിട്ടൊന്നും ഇല്ല മെല്ലെ ഇങ്ങനെ നടന്നൊക്കെ വരുന്നുണ്ട്
മയ കൊണ്ടീനാ ഓല്
മയ കൊണ്ടീനോന്നൊന്നും അറിയില്ല നല്ല പനി ഉണ്ടെയ്നി
ആഹ് ആഹ് ഹോസ്പിറ്റല് ഉള്ളൊരു ഫോട്ടോ ഒക്കെ കണ്ടീന്
ആഹ് ആഹ് അയിന് ശേഷം പിന്നെ ഇവിടെ വന്ന് പിന്നെ ആകെ അനങ്ങാൻ കയ്തൊക്കെ ആയിനല്ലോ ഇപ്പം കൊഴപ്പവില്ല എനീച്ച് ഇങ്ങനെ മുന്നിൽ വന്ന് കുത്തർന്നാണ്
ആഹ്
ഉം
ചോർ ക്കഴിച്ചോ
ആഹ് ചോറെയ്ച്ച്
ഇന്ന് കരണ്ട് ഇണ്ടായിനൊ വീട്ടില്
ഇല്ലേ പിന്നെ പോകുമ്പം ഫോട്ടോ എടുക്കാൻ ഫോൺ വാണ്ടേ
ആഹ് അത്പ്പോ ആര്താ
അയിന് ആഹ് കാണാ കാര്യമക്ക് നോക്കട്ടെ അല്ലെ പിന്നെ ഓലിം കൂട്ടേണ്ടിരും
ആഹ് ആഹ് ഓല് പോരാണെ ഓലേം കൂട്ടാ
ഉം അല്ലേ പിന്നെ മറ്റേ ണ്ടല്ലോ
ആഹ് ചെറുത് ലേ
ആഹ് ചെറുതെ അയിനേം കൊണ്ട് പോണ്ട്യരും
ആഹ് ആഹ് ആഹ് ഓനിപ്പോ എവിടെ സ്കൂൾ കിട്ടിയോ
ആഹ് കീപറമ്പ്
ആഹ് ഓന് അലോട്ട്മെന്റ്
അലോട്ട്മെന്റ് രണ്ടെണ്ണം വന്നിനു ഒന്ന് മൂന്നാമത്തെണ്ട്
ആഹ് ഉം മറ്റവൾക്ക്‌ എവ്ടെ കിട്ടിയേ
ഫിനൂനു ആള്ളാഹുവേ ആഹ് ചേലക്കോട്ള്ളെനും അവിട്ത്തെന്നെ കി അവിടെന്നെ കിട്ടിയെ
ആഹ് ആഹ്
പിന്നെ അയിന്റെ മോൾത്തേനെ എവ്ടെ കിട്ടിയെന്ന് പറഞ്ഞീല്ല
ആഹ് ഓൽക്ക് പെരു ഇവിടെ കിട്ടീണെ സുല്ലമില്
അതല്ല അയിന്റെ അനിയെന്ണ്ടല്ലോ ഒന്ന്
ആഹ്
ആഹ്
ങ്ങെളെ സ്കൂള്പ്പോ ഓട്ടോണോമസ് ആയോ
അഹ് ആയിട്ടില്ലാന്ന തോന്ന്ണത് പക്ഷെ എല്ലോട്ത്തുപ്പോ ഓട്ടോണമസെന്നെ എഴുതാനൊക്കെ തുടങ്ങിണ്
ആഹ്
അഹ് ഇങ്ങനെ അപ്ലോട് ആയില്ലാന്നിട്ട് പറയ്ണ്ട്
കൊർച്ചീച്ച കൊർച്ചീച്ച ആവായിരിക്കുല്ലേ
ആഹ് ആഹ്
നിങ്ങള് ഇനി ട്രിപ്പ് ണ്ടോ ങ്ങളെ കോളേജ്ന്ന്
ഞങ്ങൾത് ഞങ്ങൾത് പിന്നെ ഹിസ്റ്ററി ബാച്ചാണല്ലോ അതോ ണ്ട് ഞങ്ങള് ന്നെ ഏഹ് കൊറെ സെൽത്ത്ക്ക് പോണന്ന് പറയിണ്ട് അല്ലാതെ വെല്ല്യ ട്രിപ്പിനായില്ലല്ലോ
ഫീൽഡ് വിസിറ്റ
ഏഹ്
ഫീൽഡ് വിസിറ്റ് ആയിരിക്കൂല്ലേ.
ആഹ് അതും ആഹ് പിന്നെ അങ്ങനെ തലശ്ശേരി
ആഹ്.
അങ്ങട്ട് പോവാ. പിന്നെ അവിടെ കൊറെ കോട്ടകള്ണ്ട്.
ആഹ് കോട്ടകളൊക്കെ ഞങ്ങക്ക് പഠിക്കാൻണ്ടാവൂലേ.
പിന്നെ കൊറേ ബീച്ച് അങ്ങൻത്തെ പൊക്കൊ പോവാനൊരു ഗ്രൂപ്പ് ണ്ടാക്കി വെച്ചേണ് ഇപ്പം.
ഉം ഉം ഉം
ഉം
ഞങ്ങൾക്കൊര് ഫോട്ടോഗ്രാഫി ക്യാമ്പ് പർഞ്ഞൊന്ന്ണ്ട് അയില് പേരെക്കെ വന്ന്ണ് ഞാൻ ആദ്യം പറ്ഞ്ഞില്ലേനിയോ
ആഹ് ആഹ്
എന്നാ പോവാന്നൊന്നും അറിയേല്ല
ഉം ഞങ്ങള്ത് ഞങ്ങള്ടെ ക്ലാസ്സ്ന്ന് എത്ര ആൾക്കാര് ഞങ്ങള്ടെ ക്ലാസ്സ്ന്നന്നെ ഒരു നാപ്പത് ആൾക്കാര്ക്കാ ഈ ഇൻട്രസ്റ്റ്സ് സാറ് ആഹ് സാർ പറഞ്ഞീനത് ഇങ്ങള്പ്പം ഇഷ്ട് എങ്ങനേപ്പം ആഹ് ഇപ്പൊ ഞമ്മള് എല്ലാരിം കൊണ്ട് പോവല് അത് ഞമ്മളെ ഒരു ക്ലാസ് ടൂർ ആവോല്ലോ
ആഹ് ആഹ്
ഇഞ്ഞ്പ്പം അഹ് ഇഷ്ടല്ലാത്തോല് ഇണ്ടാവും താല്പര്യം ഇല്ലാത്തോല് ഇണ്ടാവും അപ്പൊ ഇങ്ങളൊര് പേര് എഴ്തി വെക്കാ
ആഹ്
ഈയങ്ങനെ ഞമ്മക്ക് പോവാന്ന് പറ്ഞ്ഞീനി അഹ് ഞമ്മളെ സെക്കൻ്റ് ഇയേഴ്സ് നിങ്ങളിം ഇതിനായിട്ട് താല്പര്യം ഇള്ളോലെ അപ്പൊ പിന്നെ ഏഹ് ഞങ്ങളെ ക്ലാസ്ത്തെ എല്ലതും ഉണ്ട്
ഏഹ്
ആഹ് ഇപ്പ എല്ലാരും എല്ലാര്ക്കും പോരേണ്ടി വരൂല്ലേ
ആഹ്
പിന്നെന്തോ ഏഹ് കെഫ് സി കഴിക്കാൻ പോണം പറഞ്ഞില്ലേന്യോ
ആഹ് അവുപ്പോണം ഇന്നലെ ആനിവേഴ്സറി അല്ലേന്യോ അയിന്റെ
അപ്പ എന്തേലും ഓഫർ ഇണ്ടായിനോ?
അപ്പൊ ഒരു ബക്കറ്റ് ഇപ്പേ ഒരു ബക്കറ്റില് എട്ട് പീസ് എട്ത്താല് എ ട്ട് പീസ് ഫ്രീയായി കിട്ടുവേനി ഇന്നലെ
ഏഹ് ഇന്നാ അമ്മക്ക് പോവേനില്ലേ
നാല് പീസ് ഇട്ത്താ നാല് പീസ് ഫ്രീ
ഓഹ്
അതിനഹ് കൊണ്ടോട്ടി, കോഴിക്കോട് അങ്ങനെക്കെ സ്ഥലങ്ങളില്ലല്ലേള്ളു
ആഹ് ആഹ്
ഉം നമ്മക്കേതായാലും കോഴിക്കോട്ത്തെ പോയോക്കാ ഒന്ന്
ആഹ്
ആദ്യം അമ്മളെ ഇപ്പഴത്തെ പ്ലാനിങ്ങൊക്കെ കഴിയട്ടെ
ആഹ് ആഹ്
കയാറ്റിങ്ങിന് പോണെ എന്തായി
അയിന് പോവാം
ആഹ് ഇപ്പൊ മഴ ആയേൻ്റെ നല്ല രസായിരിക്കും
ഉം അയിനി ഞമ്മള് രണ്ടാളും മാത്രം മതിയോ?
ആഹ്‌ പിന്നെ മൂന്നാലാളും കൂടി കൂട്ടാ
ഉം
പിന്നെന്താ?
ഏഹ്?
ഇന്നലെ എവിടെയാണിജ്ജ് ഇന്ന് ക്ലാസ്സുണ്ടായിരുന്നാ
ഇല്ല്യ ഇന്നലെ ക്ലാസ്സൊന്നുല്ലേനി ഇന്നലെ വീട്ടിലേനി
ഫോണിലിപ്പോ നെറ്റ്ട്ട്ണ് ണ്ടോ?
ഫോണില് നെറ്റ്ണ്ട്
അപ്പ അത് കണ്ട്ങ്ങനെ ഇരിക്കൂല്ലേ?
ആഹ്
ഇപ്പൊ ഒരു പുയത്യേ സിനിമ എറങ്ങീല്ലേ ദൃഡം അത് കണ്ടോ?
അഹ്‌ കണ്ടീല്ല
ആഹ് എന്തേലുണ്ടങ്കി കേട്ട
ം പിന്നപ്പൊ വേറൊന്ന് എറങ്ങീണല്ലോ
ദൃശ്യോ?
അല്ലേ
മോഹല്ലാലും മമ്മുട്ടിക്കല്ല-
ഏഹ്‌ അല്ല
ടൊവീന്നോള്ളത്
ആഹ് അത് ഞാൻ കേട്ടില്ലാട്ടോ-
ആഹ്‌ പിന്നെ കോക്ടൈൽ ടൂ അർഞ്ഞെ ഒന്നെറങ്ങീല്ലേ?
ആഹ്‌ ആഹ്
അയിന് ടെലഗ്രാമ് പോയീലേ?
അത്പ്പൊ വന്ന്ക്ക്
അഹ് വന്നോ?
ആഹ്‌
ആഹ് അപ്പൊ എന്തിനാ പോക്കീനെ
അത് ഏതോര് എക്സാമ് എക്സാമിന് കൊസ്ട്യൻ പേപ്പറ് ലീ
ആഹ്‌ ആഹ്‌ നീറ്റ് നീറ്റ്
ആഹ്‌ അപ്പങ്ങനെ നീറ്റ് എക്സാമ് കഴിയിണ വരെ അതൊന്ന് കണ്ട്രോളെയ്തത് ആഹ്‌
ഏഹ്‌
ന്നാ ശരീട്ടോ
ആഹ് ആഹ്‌ കയ്യോ ഞാൻ പെട്ടന്ന് ആഹ് ആഹ് ഓക്കെ ന്നാല്. അപ്പ